ഹലോ ആ ഉണ്ട് ഉണ്ട് പറഞ്ഞോ സുഖായിട്ടിരിക്കുന്നു കഴിച്ചോ
ആ ഞാൻ കഴിച്ചു ഞാൻ നേരത്തേ കഴിക്കും
ആ അതെയോ ഞാനിപ്പ കഴിച്ചോണ്ടിരിക്കുന്നു
ആണോ എന്താന്ന്ണ്ടാക്കി
ഇന്ന് പുട്ട് കടലക്കറി
ഉം ക്കും അതെന്നെ സെയ്മാണല്ലോ
ആ ഇന്ന് ഞാൻ ഇച്ചിരി പുട്ടുണ്ടാക്കി ഇച്ചിരി കടല കറി വെച്ചു പൊഇച്ചി ചോറ്
ചോറ് കൂട്ടാനൊക്കായോ അത് വേവ് ല്ലാത്ത അരിയാണെങ്കി അരമണിക്കൂറോണ്ട് വേവും റെഷനരിയൊക്കേണെങ്കി
അയ്യോ അതെ അതെ അത് നമുക്കൊരു വളരെ ഉപകാരവാ
പറയാണ്ടോ എത്ര പെട്ടെന്നാവും
കുഞ്ഞുങ്ങളൊക്കെ ഉള്ളോട്ത്താണെങ്കി പ്രത്യേകിച്ച്
ഉം ഉം ഇങ്ങക്ക് റേഷനരിയാണോ
ഉം എല്ലാം വെക്കും നമ്മള്
ഉം കുട്ട്യാക്കൊക്കെ റെഷനരി മതി മറ്റേതൊന്ന് വെച്ചാ ചോറുണ്ണാൻ വെയ്യ അത് ശീലായി
ആ ഇടെ വെള്ളച്ചോറ് കൊടുത്താല് ഭയങ്കര ഇഷ്ട വേവ് കൊർ ച്ചൊക്കെ നമ്മളൂറ്റിട്ട് നല്ലോണ്ണം അവർക്ക് പറ്റുന്ന എന്തെലും ചെറിയ കറിയക്കെ ഉണ്ടാക്കി കൊടുത്താ ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ്
ഉം വേവ് പാക തിനെ പറ്റുള്ളൂ അത് പെട്ടെന്ന് ഇതാവും ഒന്ന് നമ്മൾ റൈസ് കുക്കറിൽ വെച്ച് നമ്മളെ ശ്രദ്ധ ഒന്ന് വിട്ട് പോയാ പിന്നെ അത് ഒന്നിനും പറ്റൂല കൊർച്ച് വൈക്യാ അരമണിക്കൂർ കൊണ്ട് പണി കയ്ച്ച മറ്റെ നമ്മൾ അടുപ്പില് തീ കൂട്ടി അത് ആ കലം ചൂ ടാവ്ണ നേരം കൊണ്ട് ഇതില് സംഭവം റെഡിയായി
റെഡിയായി അതെ അതെ അതും കഴിഞേച്ച് നമുക്ക് വേറെ ഒരു വീട്ടിലെ ജോലിയും കൂടെ ചെയ്യാം ചോറാകാനും അട്പ്പെ വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരു കാര്യത്തിനും തീരുമാനമില്ല
എത്ര നേരം വേണം അതൊന്ന്ണ്ട് കത്തിച്ച് ശരിയായോന്നു കിട്ടാന്ല്ലേ ഇതിൽ വെച്ച് ഷീലായ അടുപ്പത്തേക്ക് പോയ ഭ്രാന്ത് പിടി ക്കുംങ്ങട്ട് അതൊന്നുണ്ട് ആയി കിട്ടാൻ ഉം ഞങ്ക്കടുപ്പ് ണ്ടായിരുന്നു ഞങ്ങള് അടുപ്പൊക്കെ പൊളിച്ച് പണിയൊക്കെ കഴിഞ്ഞു പ്പീ ഞാറാഴ്ച കത്തിക്കാൻ തൊടങ്ങിട്ടുള്ളു പൊറത്തോട്ട് ണ്ടാക്കി മാറ്റ റ്റിങ്ങാണ്ട് വെറക്ണ്ട് ഇഷ്ടം പോലെ ഞങ്ക്കേ
ഉം
അപ്പൊ പിന്നെ കത്തിക്ക കരുതിങ്ങണ്ട് പിന്നെ നമ്മക്ക് ചുടു വെള്ളം ണ്ടാക്കാനൊക്കെ നല്ലതാണല്ലോ അടുപ്പ് കത്തിച്ചാൽ പിന്നെ നമ്മളെ ഷ് ടം പോലെ ചൂടാക്കാ ഗ്യാസിലോക്കെങ്ങനെ തളപ്പിക്കുമ്പോ ചുടുവെള്ളത്തിനൊക്കൊരു പരിധില്ലേ
ഉം
ഇന്ന്പോ കുടുകീല് കലത്തില് അവിടെ വല്യോരു കലം വെച്ചിട്ട വാണങ്കി ഇത്തിരി ജീരകോംട്ട നല്ല ജീരക വെള്ളം കുടി ക്ക അല്ലെങ്കി തളച്ചാറിയ വെള്ളം കുടിക്ക അങ്ങനെ തളച്ചോളും അവടെ കെടന്ന്ട്ട് കണലിൽ കത്തിക്കുമ്പോ പിന്നെ അങ്ങനെ കെടന്നോളും എന്തുവാക്ക അങ്ങനെ രസ പക്ഷെ മെൻക്കെടണംന്നൊള്ളൂ
ഇത് നമ്മക്ക് വേറെ എ ഇപ്പൊ ഇച്ചിരി പണിയും കാര്യങ്ങളൊക്കെ നോർമല സാധാരണയായിട്ട് വന്നാ മതി താമസൊക്കെ കിട്ട്യാമതിയെങ്കില് ഇപ്പോ ഇച്ചിരി ചോറൊക്കെ പത്ത് പത്തിനൊന്ന് മണി ആകുമ്പഴത്തേക്കും ആക്ക്യാ മതിയെങ്കി ഇട്ത്തെ എല്ലാം റെഡിയാണെ നമുക്ക് പയ്യെ ഇരുന്ന് ചെയ്ത് പെറുക്കി എടുക്കാം പക്ഷെ രാവിലെ ഈ പിള്ളാരെ വിടണം സ്കൂളില് നടക്കണം എനിക്കാണെ മൂന്ന്പേര
ആ
അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമ്മള് ഊതാനും പെർക്കാനും എല്ലാം കൂടെ നിന്നൊണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടെ വരുമ്പോ ഒത്തിരി പാടല്ലേ
ടൈമ്ണ്ടാവൂല്ല
അപ്പൊ അതുകൊണ്ടുള്ള ഒരുപാട് മാത്രൊള്ളു അല്ലെ
ഞാനിപ്പോ ആ ഞങ്ങക്ക് അട്ക്കള വീതനൊക്കെ പൊളിച്ച് അടുപ്പധികായ് ച്ച്ണ്ടാക്കി അടുക്കൾന്റെ പണിയൊക്കെര്ന്നു രണ്ട് മാസായിട്ട് ഞാൻ പണികാർക്കൊക്കെ ചോറ് വെച്ചീന്നു ക്കെ റൈസ് കുക്കറിലായിരുന്നു
ആഹ് നമക്കിപ്പ റൈസ് കുക്കറിന്റെ അളവിനനുസരിച്ചുള്ള ചോറേ കിട്ടുകള്ളു.
ആ അത്രേ ഉള്ളൂ ഞാൻ കൂടുതല ആ ആ അത്രളളുണ്ടെങ്കിൽ രണ്ടാം പ്രാവശ്യം വെക്കണം അല്ലേ അ എന്നുണ്ടെങ്കിൽ അത് മതി അതാണ്. ഞാനാ ഒന്നര ലിറ്ററിണ്ട് ട്ടാ ഒന്നര ലിറ്ററിന്റെ റൈസ് കുക്കർ എന്റെ അടുത്തുള്ളത് ഉം ചിക്കൻ അത്യാവശ്യൊക്കെ പോകും. അത്ര മതി ചെറിയൊരു ഫാമിലിക്കൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാ മതി. അതനെ റെയണ അത്‌ കുറ്റൊക്കെക്കുമ്പ അത്ര വാണ്ട ചെറിയ കുടുക്കണ്ടെങ്കി അതാ നല്ലത് പി ഞ പിന്നെ ഇനി ഭാഗത്തെ ചെറിയ കുടുക്ക ഇല്ലാത്തുകൊണ്ട് പിന്നെ ഞൻ ഇത്തനാണ് വക്കും.
ഞാന് എനിക്ക് ഞാന എല്ലാം മാറ്റി. വെള്ളച്ചോറാ വേണതെങ്കും വെള്ളച്ചോറാ വേണതെങ്കിലേ.
ഉം
അതാ ആ ഒരു പാത്രത്തില് വേറെൊരു കാര്ത്തിൽ വെക്കും സീലിന്റെ കുക്കറിണ്. ആ ആ റൈസ് കുക്കറെ.
ആഹ് ഇന്റതും അങ്ങൻ തന്നെ അതില് രണ്ട കൽത്തിലാക്കി വെക്കാൻ പറ്റൂല അങ്ങനെ വെക്കാല്ലേ.
രണ്ട് അലൂുമിനിയ കലോ നമുക്ക് യൂസ് ചെയ്യാം ചീൽക്കലോ നമുക്ക് യൂസ് ചെയ്യാം ഏത് പാത്രവും നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാം
ഏ ആലുമണിക്കല പറ്റു
പറ്റും പറ്റും ഞാൻ സ്ഥിരം വെക്കുന്ന
അയ്‌ന് പാക തൽമണിക്കല ചെറിയ കലന്റെ കയ്യിലണ്ട്. ഇക്കാലം ചെറുതല്ല അത് രണ്ട സയിം ഒരേ വലപ്പമാണ്പ്പ ഇള്ളത് അപ്പ പിന്ന ഞാൻ അയ്ന്റെ ചെറുത ഇല്ലാതൊണ്ട് അപ്പൊ അരമണിക്കാര പറ്റൂലേ.
അയ്യോ ഞാൻ എത്ര വർഷം ഞാൻ എട്ട് വർഷം മേളയിട്ട് യൂസ് ചെയ്യുന്നയാളാ
അപ്പൊ നമ്മക്ക് രണ്ട ചോറും ഒരുമി തന്നെ വെക്കലേ അങ്ങനെ രണ്ടെണ്ണം വെക്കണെങ്കി ആഹ് ആഹ് ആഹ്
രണ്ട് ചോറും വെക്കാം നമ്മൾ ഒരേ കലം തന്നെ യൂസ് ചെയ്യുന്നന്റെ. ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവത്തില്ല എനി പറയുന്ന പോലെ ഞങ്ങള് വീടൊക്കെ മാറി താമസമൊക്കെ തുടങ്ങിയ സമയത്ത്. നമ്മള് ഈ സീൽക്കളമ ഒന്നും അങ്ങനെ ഒത്തിരി മേടിച്ചിട്ടില്ല അലൂമിനിയം പാത്രങ്ങളായിരുന്നല്ലോ
ആഹ്
അപ്പൊ ഈ റൈസ് കുക്കറിനകത്ത് കിട്ടിയ ഈ ഒരു സീൽക്കരം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ദിവസം അതിനകത്തരു സകലം ചോറ് ആ ഇരി ക്കവാണെങ്കിൽ ഇച്ചിരി ചോറൂ വേമെങ്കിൽ ഇച്ചരി വെക്കണം സകലകൂടെ എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാ അത് വേറൊരു പാത്രത്തിൽ. ഇട്ട് വെച്ചിട്ടൊക്കെ വേണം ചെയ്യൻ. അപ്പൊ ചിലപ്പോ ഈ ചൂട് സമയത്ത് നമ്മൾ അങ്ങോട്ടുങ്ങട്ടും ഒരുപാട് മാറ്റിലൊെ പോകല്ലോ
ആഹ് ചോറ് കേടരും.
ആഹ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ ഞാൻ ഈ റൈസ് കുക്കറിനകത്ത് അല്മിനിയും ചെറിയൊരു പാത്രത്തിനകത്ത് വെച്ചു നോക്കി
ഉം.
അപ്പൊ ശെരിയായി പിന്നെ അമ്മോട് ഞാൻ എന്നും അതിനാ തോക്കും.
ഞാൻ അങ്ങനെ പരീച്ച് നക്കിട്ടില്ല ചേട്ടാ എന്നാല് ഞാൻ ആ കലം മാത്രേ വെച്ചിട്ടുള്ളൂ.
ല്ല ഒരു വ്യത്യാസവും ഇല്ല ഒന്നുല്ല അതുപോലെ തന്നെ നമക്ക്. ഇപ്പം ചെറിയ ചൂ നല്ല പോലെ തെളച്ച വെള്ളത്തിനത്തോട്ട് കടലയൊക്കെ ആണെലും ഇട്ടിട്ട് ഈ വൈിട്ട് കിടക്കാൻ നേ. റൈസ് കുക്കറിട്ട ഇറക്കിഅങ് വച്ചിട്ട് കിയ്ഞ്ഞ ഒരു മാതിരി അത് വന്തിരിക്കും രണ്ട് വിസില് അടിക്കുമ്പം തന്നെ ഉള്ളൊക്കെ നല്ലേ പഞ്ഞി പോലെ വേഗും.
അനെ ചെയ്യലേ പിന്നെ ഗ്യാസ് ലാഭിക്ക പെട്ടെന്ന് കയിക്കോലേ
ഉം അതെ എന്നാലും ലാഭ ത്തിന്റെ അല്ലെങ്കിലും ഇതഏതായാലും ചുമ്മാരിക്കുന്ന ഒരു സാധനംമല്ലേ ഇതുകൊണ്ട് ഇപ്പ നമുക്ക് പ്രത്യേകിച്ച് വേറെ. ചോറു വെന്ത് വാർത്ത് കയ്ഞ്ഞാ അതെ ചോറ് വെന് അതെ അപ്പൊ പിന്നെ നമ്മളതിനകത്തേക്ക് വെ വെച്ച അവിടെ ഇര്ന്ന് ആയി കിട്ടും രാത്രിയില് ഏതായാലും ക ടലയൊക്കെ വെള്ളത്തിലിടുമ്പം ആ വെ നമ്മള് ചുമ്മാ അവിടെ ഇരിക്കുവല്ലേ ഈ സാധനം
ഉം
ആ സമയം ഇതിനകത്തോട്ടങ്ങ് എട്ത്ത് വെക്കുവാണെങ്കി
ഉം
ഒരുമാതിരി ഒന്ന് നമ്ക്കൊരു മയം മയപ്പെട്ട് കിട്ടും
ഉം എന്തേലും വർക്കെയ്യ്ണ്ടാ
ഒണ്ടാ ഫോട്ടോഷോപ്പ് ഒര് വർക്ക് ചെയ്യ്ന്നുണ്ടായിര്ന്നേ ക്ഷെ ചെറിയൊരു ആഹ് ആരോഗ്യപ്രശ്നം കാരണം കൊണ്ട് ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചേക്കുവാ
ആണോ
ഊം അവിടിയോ
ആഹ് ഞാ ഒന്നുല്ല വീട്ടിലെ ജോലിതന്നെ ഉം മക്കളൊക്കെ വെൽതായി ഇൻക്ക് നാല് മക്കളാണ് രണ്ടാണ് രണ്ട് പെണ്ണും കുട്ട്യേളൊക്കെ ഇൻക്ക് മോക്ക് രണ്ട് മോക്കും മക്കൾക്കു പേര കുട്ട്യേളൊക്കെണ്ട് ഇൻക്കെ വല്യ മോക്ക് മൂന്നുട്ട്യാളായി രണ്ടാമത്തോക്ക് രണ്ടുട്ട്യാളായി പിന്നെ മോന് കല്യാണം കഴിക്കാറായി മോന് ഇരത്താറ് വയസ്സായി നോക്കിക്കൊണ്ടിരിക്ക്ന്ന്
രണ്ട് പേരാണോ
നാല് നാല് പേര്ണ്ട് രണ്ടാണും രണ്ട് പെണ്ണും
അടിപൊളി എനിക്ക് ര മൂന്ന് പെണ്ണ്
മോളോ മോനോ
മൂന്ന് പെമ്പിള്ളാര്
ഉം എത്രീലാ ആള് വൽ വല്ല്യാേളെത്രീലാ
മൂത്തയാള് എനിക്ക് ചെറിയ്യ മക്കളാണ് മൂത്തെയാള് മൂന്ന് അ മൂന്നാ മൂന്നാം ക്ലാസ്സിപഠിക്കുന്നു എളെയാള് യു കെ ജി പഠിക്കുന്നു കുഞ്ഞവള് രണ്ടേ മുക്കാ വയസ്സ്
ഉം
ഉം ഹസ്ബന്റ് ഓട്ടോർഷ ഓടിക്കുന്നു വണ്ടി ഫീൽഡിലാണ്
ചായൊക്കെ കുട്ച്ച് പോയോ
ആഹ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചേച്ച് ഏഹ് പോയി ആ പാത്രത്തിലാ ഞാന് അന്നേരമൊന്ന് കഴി ച്ചത് ഈ മര്ന്ന് കഴിക്കുന്നോണ്ട് എനിയ്ക്കൊരു സിറോടും കാര്യങ്ങളും ഒക്കെ ചെയ്യ്ന്നുണ്ട് കാലേല് ചെറിയ ഒര് ടൈല് കൊണ്ടിട്ട് മുറിഞ്ഞു
ആണോ വീട് പണ്യായ്ര്ന്നോ?
അയ്യോ എന്റെ പൊന്നിത്താ ഒന്നും പറയണ്ട എന്റെ ഒരു അവസ്ഥ അവസ് ത്തേന്ന് പറഞ്ഞാ വല്ല വളരെ പരിതാപകരോന്ന് പറഞ്ഞാ മതി ഞാന് ഒരുപാട് ആശുപത്രിയിലൊക്കെ പോയി എടുത്തു പക്ഷെ എനിക്കതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ലായിര്ന്നു ഉണ്ടായിട്ട് ഇപ്പഴും ഇല്ലാട്ടോ ഇച്ചിരി അ ഇപ്പൊ ഇച്ചിരി മാറ്റം ഉണ്ടെങ്കിലും ഇപ്പഴും അതിന്റെ ഒരു തായിട്ടിങ്ങെനെ നടക്കുന്നു മരുന്ന് കഴിയ്ക്കുന്നുണ്ട് അന്യായം ഗുളിക കഴിയ്ക്ക്ന്നുണ്ട് സർജറി ചെയ്തു എട്ട് മാസവായി എന്നിട്ടും ഇച്ചരി കൂടെ കരിയാനുണ്ട്
എന്ത് ഈ ടൈൽസ് തട്ടീട്ടോ?
ഈ ടൈൽസ് തട്ടിയിട്ട് ഇതിനകത്ത് എനിക്ക് കാലേല് ജെസ്റ്റാെരു മുറിവുണ്ടായി മുറിവ് അന്നേര ഒ ഒന്നും ഞാൻ കണ്ടിട്ടില്ലാ ആ മുറിവും കണ്ടിട്ടില്ലാ ഇതൊന്ന് മു ട്ടീത് മാത്രേ എനിക്കറിയത്തൊള്ളൂ
ആഹ് എന്താ മുറിഞ്ഞപ്പം ചോരെന്നും വന്നീലാ
ഒന്നും വന്നില്ല കാലിന്റെ താഴ്ഭാഗത്ത് കാല് അത് ഞങ്ങള് വീട് മാറിയപ്പം ആഹ് പിന്നെ കയ്യിലും പണിയും വീട് പണി തീർത്തു മാറി നമ്മള് ഹ് ജഈ മാലക്കൻ പിിടി ഇവിടെമാര് കൊറെ പേര് തുണിയല്ല രണ്ടു ദിവസത്തെ ഇവിടെ അങ്ങോട്ടുള്ള പെറക്കോ അങ്ങോട്ടും ഇങ്ങ പെറക്കോ ഒക്കെ ആയി തുണി നമ്മൾ ഒത്തിരി അലക്കാനായിട്ട് മിച്ചം വന്നു
ഉം
അങ്ങനെ മിച്ചം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കേറിയിട്ട് രണ്ടു ദിവസം ആയപ്പോഴത്തേക്കും ഞാന് തുണി അലക്കാൻ വേണ്ടിയിട്ട് ഏഹ് വാഷിം വാഷി മെഷീനോ കാര്യങ്ങള ഒന്നും കാണാ എല്ലാം ഒന്ന് ചെയ്യാറില്ലായിരുന്നു ഹാള സിറ്റോട്ടിൽ വെച്ചേക്കുവായിരുന്നു വാഷിംഗ് മെഷീൻ
ആഹ്
അന്നേരം അലക്കി ഭയങ്കര മഴയായിരുന്നു അലക്കി അലക്കി അലക്കി അലക്കി അലക്കി വെള്ളത്തിൽ നിന്നങ്ങ് മരച്ച് നിൽക്കുവായിരുന്നു മുറ്റത്ത് നിന്നുള്ള അലക്കും കൂടെയും ഈ ടൈലേല് വെച്ചിട്ട് അലക്കി അലക്കി ഈ സോപ്പ് വെള്ളത്തിൽ കൂടി തെന്നി കാലും മര നിന്ന് ഒരു പരിധി കഴിയുമ്പോൾ നമ്മള് മടുക്കൂലോ
ആഹ്
അപ്പൊ ഇവിടുമാര് മൂന്നും കൂടെ അകത്ത് ഇരിന്ന് ഉറങ്ങുകയും കിടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തത് കൂ ട്.. അത അന്നങ്ങ് തീർത്തേക്കാന്നുകണ്ട് അങ്ങ് ചെയ്യുകയും ചെയ്തു ലാസ്റ്റ് ഇത്രയും മണിക്കൂർ കണക്കിന് വെള്ളത്തിൽ നിന്നും മാറി ച്ച് കാരണം അത്ര അറിഞ്ഞൂല്ല കാലങ്ങ് സ്ലിപ്പായിട്ട് ഈ കാല് ഈ ടൈലന്റെ സ്റ്റെപ്പ് പ്പിന്റെ കോർണറിന് പോയി ഒരു അടി അടിച്ചു ഒന്ന് തെന്നി സ്റ്റെപ്പായി അങ്ങ് പോയി അങ്ങ് ഇടിച്ചങ്ങ് നിന്നു അപ്പൊ അവിടെ തൊലി പോയതാ പോലും ഒരു അത്ര പോലും പറ്റിയിട്ടില്ല എനിക്ക്
അത് ചെറിയ നീറ്റല അപ്പൊ നമ്മള് ശ്രദ്ധിക്കൂല പിന്നെയാണ് അത് ആഹ് അതാണ്
ആഹ് മരപ്പ് ഇങ്ങനെ നിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒട്ടും ശ്രദ്ധിച്ചില്ല
ഉം അപ്പൊ അറിയില്ല വേദന പിന്നെയാണ് ആ വേദന വര
ആ പിന്നീട് ഏട്ടാ ഞാൻ പോയിട്ട് ചൂടുവെള്ളം വെച്ചങ്ങ് കുളിച്ചേച്ചങ് കയറിങ് കിടക്കുകയും ചെയ്തു
ഉം
പിറ്റേസം രാവിലെ എഴുന്നേറ്റപ്പ കാല് തറയെ കുത്തത്തില്ലാത്ത പോലെ നീര്
ഉം നീരന്ന പറഞ്ഞ ഒരു രണ്ടു പേര് നിൽക്കുന്ന പോലെ ഒരു കാലേൽ അങ്ങ് നീര് വെച്ചു
എന്നാൽ ശരി നമുക്ക് കോൾ അവസാനിപ്പിച്ചാല്
ആഹ് ആയിക്കോട്ടെ പിന്നെയുണ്ടല്ലോ ഇത്താ ഹലോ